ആ
ഹലോ
ഹലോ
ഹലോ കേക്കണില്ലേ
ആഹ് കേക്കുണ്ട് കേക്കുണ്ട് എന്താ ചെയ്യണേ എന്താ പണി എന്ന പരിപാടി
കുട്ടികൾക്കെ കുട്ടികൾ അങ്ങനെ ഒർക്കാണ്
അയേ ഒർക്കാനൊക്കായോ ആ ഒമ്പത് മണിയക്കയില്ലേ അത് ശരിയാ അതൊണ്ട് ഉറ ക്കനെ
ആ ആ
ഫ്രീയാണല്ലോ ശനീം ഞായറും
ആ ചെറിയ മക്കളാണ് ഒന്നര വയസായിട്ടുള്ളു
ഏ ഐശെരി
ആ
ഇവറന്താ പര് വാടി ദിവസപോ
എങ്ങനെ ആ ഞാഒർക്ക ന്നേ ഞാൻഓലകൂടെ കെടന്നൊട്ക്കാ മറ്റോ ഓലൊർങ്ങൂല പാലെടുത്ത് ഇങ്ങനെ കെട്ക്കേണ് കാരണം ഓ ഒന് ഉച്ചക്ക് ഉറങ്ങില്ല ഉച്ചക്ക് ഞാൻ കൊറേനേരം കടന്നൊട്ത്ത് അപ്പൊ ഞാഎണീറ്റപ്പൊ ഓല് എന്റെബേക്കില് പോന്ന് ഉച്ചക്ക്ഒറങ്ങിട്ടനല്ല
ഏ റ്റിംങ്സ
ആഹ് ഓല് ട്ടിൻസാ
ഓ മാഷാഅല്ലാഹ് അച്ചോടാ
ഒറുപണീം കഴിഞ്ഞീലല്ലോ മൂന്ന് നാലു മണിയായ് പണിഒക്കെകഴിഞ്ഞപ്പോ അപ്പൊ ഞ്ഞാ ഇപ്പ വൈകുന്നേരം ബാകൊടുക്കാ സമയല് ഭയങ്കരർക്ക്ഒർക്ക് വന്ന്ട്ടേ അപ്പ ഞാൻഭക്ഷണം
എത്ര ഏഹ് എത്രായിഓൽക്ക്
ഓൽക്ക് ഒന്ന് റ്റവയ്സ്
ഏ ഒന്നര വയസായിട്ടുല്ലേ ഹെൽപ് ചെയ്യാനൊക്കെ ആ സഹായിക്കാനൊക്കെആൾണ്ട്
എങ്ങനെ
സഹായിക്കാനൊക്കെ ആൾണ്ടോ രണ്ടാളില്ലേ
ആഹ രണ്ടാള് ഉമ്മണ്ട് ഹസ്ബന്റ ഉമ്മണ്ട്
അയ്ല് ഫസ്റ്റ് രണ്ടാൾ ഫസ്റ്റ്ത്തെ പ്രസവ ഇതേക്കരെല
ആഹ് അല്ല രണ്ടാമത്തോലെ രണ്ടാമത്താണ്
ഏ അപ്പൊ ഫസ്റ്റ്ത്ത
വർ വർത് എൽ കെ ജി പഠിക്ക
ഏഹ് ഇപ്രാശ
ആഹ് ഇപ്രാഷം യുകെജി യുകെജില് പ
അങ്ങനെ ആ മോള് ഇപ്പൊ ഇത് രണ്ടും പെൺകു പി
ആഹ് വെൽതും പെൺകു
അനിയത്ത്യാ
ആ വെല്തു പെൺകുട്ട്യ മൂന്ന് പെൺകുട്ട്യേളാ
അപ്പൊ പിന്നെ നാല് മണിയൊക്കാവു ലെ പണി യ്യാന്
ഞാൻ വിചാരിച്ച നേർത്തെ കയും പക്ഷെ ഇന്ന് ഇവര് ഒറങ്ങാത്തോണ്ടേ
ആഹ് അങ്ങനെ ആയി ചെറിയ ഒന്നരല്ലയിട്ടുള്ളൂ നേ ഓ
അയ്നങ്ങനല്ല ഓന ന്ന് ഒറ്ക്കാൻ വൈകി അപ്പൊ ഞാനന്നെ ഒർ എത്ര സമയംപ്പോ എന്തെങ്കിലും തെർക്കെക്കെ അയാണ്ട് ഞാന്ന് മുറ്റത്തൊക്കൊന്ന് പുല്ലറക്ക എന്തെങ്കിലൊരു പണിക്കറ് ങ്ങ്യാല് അല്ലാത്തൊക്കെ വേവിക്കും ഞാൻ പെ- പെട്ടന്ന് പെട്ടന്ന് തീർക്കാണിന്റെ വേഗം കയ്യും പന്ത്രണ്ടെ പന്ത്രണ്ടരാഉമ്പോത്തിനി ഏകദേശം കയ്യും ചോറും കറിക്കെ ഞാ വേഗമാക്കും ഇന്ന് ഇപ്പം കറിക്കൊക്കെന്ന് കിട്ടാൻ വൈകോണ്ട് ഇങ്ങനെ നിന്ന് കറിക്ക് സാ അവർക്ക് സാധനങ്ങൾ ഇണ്ടായാമ്മൾ പെട്ടെന്ന് തീർക്കുല്ലോ
ആഹ് അപ്പൊ ഒന്ന് ഇണ്ടാവുമ്പൊഒന്ന്ഉണ്ടാവൂലലെ ഇബടെം അങ്ങനെന്നെ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റണെ ഒന്ന ഇണ്ടാവ് പൂണ്ട്ണ്ടാവു ല
ആഹ് ഇവടെ അങ്ങന ഇപ്പന്താണ്ടാക്ക എന്താണ്ടാക്ക കഴിച്ചിന്ന തന്നെ അയ്ല് പിന്നെ ഹസ്ബൻറ്ഞ്ഞ് ഇന്നക്കെണ്ടാക്കി ഞാൻ നോമ്പോറ്റ്ണ് ഓൽക്ക് ഏതായാലും കൊഴപ്പല്ല
നോമ്പോറ്റ്ട്ടാ നിങ്ങള് മുന്നപോയത്
എങ്ങനെ
നോമ്പോറ്റ്ട്ടാണോ ആ പൂല്ല് പറിച്ചാൻ ഇറങ്ങിയത് ന്ന്
ആ രാവിലെ ഇറങ്ങീനി രാവിലെ അങ്ങനെ ഞാൻ എർങ്ങലില്ലാ മുറ്റ എന്നെങ്കിലും അടിച്ചു വാരുള്ളൂ ഇവിടെ പിന്നെങ്ങനെ മരങ്ങളൊന്നുംല്ലാതൊണ്ടേ പുല്ലുകള് നറിയല്ലോ അത് ഇല മക്കളൊന്നുല്ല
അത് എന്താ പറഞ്ഞാ ചൂല് നടത്തും നടത്തും തട്ടിയാല് പുല്ല് വളരൂല ചൂല് തട്ടിയാലും പുല്ല് വളരൂല
അവര് പറഞ്ഞാല് ഈ രണ്ട് രാവിലെ ഒന്ന് എണീറ്റാൽ ൻ്റെ ബേക്കിൽ ഓര് വരും പിന്നെ ഓലെ കേകലും ഇതാക്കലും മുത്ര ഒയിക്കലും തേച്ചലൊക്കെ കഴിഞ്ഞിട്ടും മറ്റൊക്കെ ചായ ഉണ്ടാക്കണം പിന്നെ ചൂടുവെള്ളത്തിലേ കുളിക്കുള്ളൂ
ആ ലേ
മാ ഒളു മതർസ് ക്ക് പോകുമ്പോ കുളിച്ചിട്ടാ പോക അപ്പ തണുപ്പല്ലേനോ ഇപ്പൊ ഓൾക്ക് ചൂടു വെളളം മാണം പറഞ്ഞ് ഇപ്പൊ എന്നും വെക്കണം ആഹ് പിന്നെ സ്വഭാവം ആഹ് സ്വഭാവം നന്നാക്കി കൊണ്ട്പോണ്ടേ അല്ലെങ്കി അന്ന് മതർസ്ക്ക് പോകില്ല
അത് സരി അങ്ങനെയുണ്ടല്ലേ ഒന്നാം ക്ലാസിലല്ലേ